ഹലോ
ഹലോ
ആഹ് എന്തോ വിശേഷം
കുഴപ്പല്ലാതെ പോണു ഇങ്ങളെ വിശേഷം എന്തൊക്കെയ ഓ ശരി ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് ആഹ് ഫുഡ് ചായ കൂടി ചായ കൂടിയൊക്കെ കഴിഞ്ഞു ബാക്കിള്ളെന്നും കഴിഞ്ഞ് ചായ്ക്കിന്ന് ഓട്ടടയും നല്ല മുട്ടറോസ്റ്റ് ആയിരുന്നു അവിടെയോ
ആഹ് ഇവിടെന്ന് പത്തിരിയെന്നു
പത്തിരി കറിയോ കടലക്കറി അത് നല്ല കോമ്പിനേഷൻ ആല്ലേ ഉച്ചള്ളക്കുള്ളത്‌ക്കായോ
ഉച്ചക്കുള്ള ചോറായിക്ക്ണ് ഇനി മീൻണ്ട് വർക്കാനുണ്ട് പിന്നെ കറിയുണ്ട് സാമ്പാർ കറി ഉണ്ടാക്കണോ
ഉം അതൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കൊ സാമ്പാർ കറിയൊക്കെ
ഓ സാമ്പാർ കറിയൊക്കെ ഉണ്ടാക്കും ഇല്ലല്ല വലിച്ചിപ്പൊന്നും വേണ്ട അതോക്കെ ഞാൻ ഒറ്റയ്ക്ക്ന്നെ ഉണ്ടാക്കും കുക്കിങ്ങിലെത്തോ
എല്ലാ കഷ്ണങ്ങളും ഇടായിരിക്കുല്ലേ
ഓ എല്ലാ കഷ്ണങ്ങളടും വെജിറ്റബിൾസിന്റെ എല്ലാ പരമാവധി എല്ലാം കഷ്ണം ഇട്ട് ട്ടെ ഇണ്ടാക്കോള്ളു
ഓ എങ്ങനെ പുളിയോക്കെ പാർന്നിട്ടിലെ
ആഹ് ആഹ് പുള്ളിയൊക്കെ പാർന്നിട്ട് ഇങ്ങൾ എങ്ങേനേ സമ്പാറൊക്കെ ഇണ്ടാക്കൽ
ഞാൻ ഉണ്ടാക്കാറില്ല അതാ ഞാൻ ചിരിച്ചേ
ഏഹ് അത് ശരി അപ്പൊ ഫുഡ് ഉണ്ടാക്കലരാ
ഫുഡ് ഞാൻണ്ടാക്കും പക്ഷേ ഇൻക്ക് സാമ്പാർ ഇങ്ങനെ വലിയ വലിയ ഐറ്റംസ് ഒക്കെല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ ഇനിക്ക് ഒരു പേടിയാണ് ക്ക് നോക്കിയിട്ടില്ല അപ്പൊ ആരെങ്കും ഇമ്മ ഇണ്ടാക്കോ
ഓഹ് അയ് ശെരി
അതുപോലെ ഈ ബിരിയാണി ഉം മന്തി അതൊന്നും ഞാന് സ്വന്തമായിട്ട് ഞാൻ വെച്ചോക്കിയിട്ടില്ല
ഞാൻ ബിരിയാണിയ ഒക്കെ ഞാൻ ഉണ്ടാക്കും മന്തി ഒന്ന് ഞാൻതുവരെ ട്രൈ്തോക്കില്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ടഫ്
മന്തിയൊന്നും പണിയില്ല പക്ഷെ ഇങ്ങനെ എല്ലാം അറിയാംട്ടോ ഇങ്ങനെ നോ ക്കി കണ്ടൊക്കെ കണ്ടിട്ട് എല്ലാം അറിയിണ പോലെ
യൂട്യൂബ് നോക്കിക്കാണ്ട് ഞാനും ഉണ്ടാകും പക്ഷെ എന്നാലും അയിൽ എന്തൊക്കെ
ഉം ആഹ നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നെങ്കിൽ നമ്മളെ മ്മാര് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കണ്ട്ങ്ങാട് അങ്ങനെ ഉണ്ടാക്കണം അപ്പോളെ അയിന്റെ ഒരു രസം വരുള്ളൂ
ആഹ് അതെന്നെ
പിന്നെ മക്കളുണ്ടോ
ഓ മക്കളുണ്ട് ഒരു മോനുണ്ട് നാല് വയസ്സാ
ഓ ഇന്റന് ഇത്രയിപ്പോ നാലേ മുക്കാലായിട്ട് നഴ്സരി പറഞ്ഞേക്കില്ലേ
ഇല്ല പോന് സർജറി കഴിഞ്ഞു കൊണ്ടിരിക്കയാണ് അപ്പൊ വീട്ടിൽ ക്കാണ് ഇപ്പൊ ഞാന് അപ്പൊ ഇന്ക് പറഞ്ഞയ്ക്ക ഓന്റെ കാലിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പൊ അത് പി ഞാ ആ വളവേ ആ വളവ ഒന്ന് കുറച്ച് നിർത്തേണ്ടിായിന്നു അപ്പൊ അങ്ങനെ സർജറിചെയ്തു
അപ്പൊ ആഹ് അത് നട ത്ങ്ങനെ ഓനൊക്കെ ഉണ്ടായി കേട്ടോ എ്റെ മോനൊക്കെ ഉണ്ടായി പക്ഷെ നനെ ശരിയായി
ഈ എങ്ങനെയെഓന്റെ കാല് ഫുൾ ആയിട്ട് ചവിട്ടിയാൻ പററ്റത്തി ചവിട്ടുവോ
ഓ അമൃത്തി ചവിട്ടും
അന്നാ ആ വളവ് ഇള സമയത്ത്
ആ വളവ ഉള്ള സമയത്ത് അങ്ങനെ തന്നെ അങ്ങനെയല്ല കുറഞ്ഞൊരി ഇത്ണ്ടാവും ഒരു പിന്നെ ഇങ്ങനെ പിന്നെ ഞാൻ കാണിക്കാൻ എല്ലാരും പറഞ്ഞ കാണിക്കൊന്നും വേണ്ട അത് നടന്ന് നടന്ന് അങ്ങനെ ശരിയായിക്കോളും പറഞ്ഞ്
അത് ചെലിപ്പ ശരിയായിനല്ലേ
ആഹ ആഹ
ആ പക്ഷേ ഓ എന്തത് പിന്നെ ഞാൻ കൊറേ ട്രൈ ചെയ്ത് നോക്കി കുറെ ഒക്കെ അങ്ങനൊക്ക നടത്തിച്ച് നോക്കി പക്ഷെ എന്നാലും ഒന്നും റെഡി ആവണില്ല പിന്നെ എക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വന്ന്
! ! ! ! ! ! ! ! ! ഓ എന്നിട്ട് എവിടന്ന് എവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽന്ന അതോ പ്രൈവറ്റ്ന്ന
അല്ല ഞാൻ പ്രൈവറ്റിൽ നിന്നാണ് വോച്ചത്
ആഹ നല്ല പൈസ ആയിട്ടുണ്ടാവൂലേ
ഓ നല്ല എമൗണ്ട് ആയിക്കണേ നമ്മള് എമൗണ്ട് ആയാലും പിന്നെ രണ്ടിന്റെ അവിടക്ക എത്താൻ ഉം
ശരിയായി കഴിഞ്ഞാല് പിന്നെ അതിന് ഒക്കൂല പിന്നെ പിന്നെ പറഞ്ഞാല് പിന്നെ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ അവർക്ക് അവരെ എല്ലാംൊക്കെ ഏകദേശം നല്ലോണം ഒറ ഒറപ്പായിട്ട് പോവും നല്ല കട്ടിയുള്ളതൊക്കെ ആയിട്ട് പോവും അപ്പൊ പിന്നെ അവർക്ക് ചെയ്യാന് പിന്നെ ബുദ്ധിമുട്ട് ഇപ്പൊ ഒരു എളമ ഇല്ലല്ലേ അപ്പ നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിയും
ആഹ ആ അതെന്നേ
എന്നാലും എത്ര രൂപയായി രണ്ടു ലക്ഷം
ഉം
ഉം ഏതാലും ഏ ഇപ്പോ കടക്കണോ അതോ നടക്കുവ അതോ എന്താ ചെയ്യുന്ന
ഫുള്ളായിട്ട് കിടത്ത തന്നെയാണ് ഇപ്പം ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അപ്പം ഇനിപ്പ അടുത്തൊരു മാസം കൂടി ഉണ്ട്ന്ന് പറഞ്ഞു അപ്പൊ അതും കൂടി കഴിഞ്ഞാലേ അപ്പൊ അവക്കന്ന് റിമൂവ് ആയിട്ടൊന്ന് നട എത്താൻ പറ്റുള്ളൂ
ആണോ
ഉം ഉം
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ മോൻക്ക് എന്തെങ്കിലും ഏഹ് വിഗ്ണതൊക്കെ നമ്മള് നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരുംല്ലേ
ആ അതൊക്കെ ചെയ്യേണ്ടരും പിന്നെ അതിൻ്റെ കൂട്ടത്ത്‌ല് നമ്മള് ഫ്യുസിയോയും കൂടി കൊടുക്കേണ്ടി വരും ഫിസിയോ ആ ഫിസിയോ കൊട് ത്താലേ കൊർച്ചുകൂടി ബെറ്റർ ഉണ്ടാവുള്ളൂ ന്ന് പർഞ്ഞീനു ഇന്നോട്
ഇതിന് മുന്നെ നിങ്ങൾ ഫിസിയൊ കൊടുത്തിട്ടില്ല
ഇതിന് മുന്നേ ഞാൻ ഫിസിയോ കൊടുത്ത്ക്ക്ണ് ത്ത പിന്നെ പ്ലാസ്റ്റർ ഇട്ട്ക്ക്ണ് ണ് സർജറിമക്കെന്നെ എത്തേണ്ടി വന്നു അപ്പ പിന്നെ ഡോക്ടർ പർഞ്ഞു ഇത് കഴിഞ്ഞാലും പനി യൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നല്ലോണം കെയർ ചെയ്യണം എന്നൊ ക്കെ പർഞ്ഞു
ഓഹ് ഇത് സർജറി കഴിഞ്ഞാലോ
ആഹ് സെർജറി കഴിഞ്ഞാലും ചെലേത് പിന്നെ ഇതെങ്ങനെയാണ്ന്ന് അറിയില്ല വരാതെക്കട്ടെ ആഹ് അതെന്നെ
അപ്പൊ നല്ലോണ്ണം കെയർ ചെയ്തോളൂട്ടോ മരുന്നൊക്കെ ഇണ്ടോ
ഇല്ല മരുന്ന് ഓന് രണ്ട് മാസം ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇപ്പം നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഓന് ആന്റിബയോട്ടിക് ഇങ്ങനെ കറക് റ്റ് കൊട്ത്തീനു ഇപ്പൊ ആന്റിബയോട്ടിക് നിർത്തീക്ക്ണ്
ഓനാണാ കരയ്ണ
ആഹ് അതെ ഓനന്നെ
ഓഹ് അപ്പൊ ഇങ്ങള് ആരും ഇല്ല്യേ വീട്ടില് ഇപ്പോ
വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഓന് ഹാൻഡ് സെറ്റ് കിട്ടാനാണ് ആ അതോണ്ടാ അല്ലാതെ ഒന്നോണ്ടു അല്ല
ഏഹ്
ഉം
നമ്മളന്നെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരും
ആഹ് അതന്നെ
ഉം ഉം
നീ എങ്ങനെ ഭക്ഷണൊക്കെ കഴിക്കുവോ
ഓഹ് ഫുഡൊക്കെ കഴിക്കും ഫുഡ് കഴിക്ക്ണേനൊന്നും ഒരു കൊഴ്പ്പൊ ഇല്ല
അപ്പൊ എങ്ങനെ അവന് ഇരുത്തലേക്കൂല്ലേ
ആഹ് അവനെ ഇരുത്തും നമ്മള് ബെഡ് എണീപ്പിച്ചിട്ട് ഇരുത്തും
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ വേ പെയ്നൊന്നും ഇല്ലേക്കും
ഇല്ലല്ല പെയ്ന് ഒന്നുല്ല
ഉം ഇങ്ങനെ മുമ്പ് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വീട്ടില്
ഇല്ലല്ല ആർക്കും ഉണ്ടായിട്ടില്ല ഇവന് ഫസ്റ്റ് ആയിട്ട്ണ്ടാവാ
ആ ചേലോൽക്ക് ഇങ്ങനെ ഈ പാരമ്പര്യായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ വരാറ്ണ്ട്
ട്ട് വരാൻ ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല ഇവ്ടിം ഉണ്ടായിട്ടില്ല അസിന്റെ വീട്ടിലും ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് സംഭവിച്ചേന്ന് ഞാൻ കൊറേ ചിന്തിച്ച്ക്ണ് ന്നട്ടൊന്നും കിട്ട്നില്ല ഞാൻ ഡോക്ടറോടും ചോയിച്ചു നോക്കി അപ്പൊ എന്നോട് എന്താന്നും അറിയില്ല അപ്പൊ ഇന്നോട് ഒരട്ടം പർഞ്ഞു പിന്നെ ഒരു പു വേറെ ഡോക്ടറെ കാണിച്ചീന്ന് അന്ന് ആ ഡോക്ടറിനോട് പർഞ്ഞു ഇങ്ങനെ നമ്മളീ വയറ്റിൽ ഉണ്ടാവുന്ന സമയത് പിന്നെ പൂർണ്ണ നെരമ്പിന് പൂർണ്ണ വളർച്ചെത്താഞിട്ടാണ് ഇങ്ങനെ മടങ്ങി പോണ് എന്നൊക്കെ പറഞ്ഞീന്നു
ആണോ അപ്പോ അയ്ന് ഫുഡ് ഫുഡിന്റെ കൊറവായിട്ടാണോ അതോ
ഫുഡിന്റെ കൊറവായിട്ടായിരിക്കും ഫുഡിന്റെ കൊറവ്ന്ന് അങ്ങനെ പറയാന് ഫുഡിന്റെ കൊറവൊന്നും വര്ത്തീ ട്ടില്ല എന്നാലും ഞാൻ നല്ല വയറ്റിലുള്ള സമയത്ത് ആഹ് അതെന്നെ വെയിറ്റ് ലോസ് ഒന്നും ഓന് ഇല്ല ഓന് മൂന്ന് കറക്റ്റ് ഉണ്ടായിനു
ഓ അതൊന്നു ഇപ്പോ അപ്പ അതൊക്കെ ഇപ്പ അത്യാവശ്യണ്ടല്ലോ മൂന്നൊ ക്കെ ആണങ്കിലും ഇന്റതുപ്പോ രണ്ടേ രണ്ടേത്രോ ഒള്ളേനി രണ്ടേക്കാലോ ഉം
ഓ അയ്ശരി അങ്ങക്ക് എങ്ങനെ ഒരു മോനാ ഓ അഹ്ശരി കല്യാണം കഴിഞ്ഞിട്ട് എത്രായി
കല്ല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഏഴ് വർഷൊക്കെ ആവാനായി
ഏഴ് വർഷോ
ഉം
ഉ അഹ്ശരി
ഏഴോ ആറോ
എങ്ങനെ
ഏഴോ ആറോ വർഷം ആവാനായി
ഓ കറക്റ്റ് അറയില്ല
ഉം കൗണ്ടെയ്തോക്കണ്ടെരും
ശരി നിളെങ്ങന്താ പഠിക്കണ്ട് അപ്പൊ ഇന്റത് ഇപ്പൊ ഈ കൊ ഈ വർഷത്തിന് ഏഴ് കൊല്ല ആവും
ആവും
ഉം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു
ആഹ് അപ്പൊ ഞമ്മൾത് സെയിം ആട്ടോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലേനി ഏഴ് വർഷം
ഓഹ് അത്ശരി മാസം ജൂലൈ ജൂണ് പതിനാറിന്
ആഹ് അപ്പ ഇന്റെ മുമ്പ് ഞങ്ങൾത് സെപ്റ്റംബർ ഇരുവത്തി ഒമ്പത്
ഓ അത്ശരി ഹസ്ന്തേയ്യുണൂ
ഇവിടെ നാട്ടിലുണ്ട് ഗൾഫിലായിരുന്നു പിന്നെ കൊറോണന്റെ ടൈമിൽ ഇപ് നാട്ടിലാണ് അവിടെയോ
ശരി പിന്നെ അസ് നാട്ടിലന്നെയാണ് എന്താ വർക്ക്യ്യാ
ഞാനോ
അല്ല ഹസ്
അല്ല ഇവിടെ നാട്ടില് കൂലിപ്പണി
ഓഹ് അത് ശരി നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ പോണ് ണ്ടോ ഹസ് കൂട്ടരും കൂലിപ്പണിന്നെയാണ്
ഉം ഞാനിവിടെ ചെറുതായിട്ട് ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ എടുക്കും പിന്നെ ഓഫ് ലൈനായിട്ട് എടു ക്കും അങ്ങനെങ്ങനെ പോവും
അഹ് ശരി ന്നാ ഇങ്ങക്ക് പിന്നെ ഇതില് കേറിക്കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് കേറിക്കൂടെ
ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്
ഓഹ് അയ് ശരി
അപ്പൊ ഇപ്പ പറഞ്ഞാല് നമുക്ക് നല്ല എക്സ്പീരിയൻസ് വാണം
ആഹ് അത് വേണെന്ന് പറഞ്ഞ് കേട്ടു എവിടെം കേറാണ് ന്ന്ണ്ടങ്കിലും
ഇതെന്തെങ്കിലൊരു ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വാണം എന്നാലേ ഓൽക്ക് ഇഷ്ടപ്പെട്ട് എടുക്കൊള്ളോലോ
ആഹ് അതന്നെ
പിന്നെ എനിക്ക് ഒന്നും കൂടി താല്പര്യം ഈ ആഹ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ആ ഒരു ക്ലാസ്സിലുള്ളൊരു കുട്ടികളെ പഠപ്പിക്കാൻ
സ്റ്റടീസ് പഠിപ്പിക്കാനല്ലേ
അതെ അതെ
അപ്പൊങ്ങളെത്ര വരെ പഠിച്ചിക്കണ്
ഞാൻ ഡിഗ്രി കംപ്ലിറ്റഡാ
ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്ക്ക ഏതേനു സബ് ഞാൻ പ്ലസ് റ്റു കഴിഞ്ഞ് ട്ട് ഞാൻ മെഡിക്കലിന്റെ ഇതിൽ കേറിക്കയാണ്
എന്നിട്ട് വർക്ക് ചെയ്തീലാ
വർക്കൊക്കെ ചെയ്തോണ്ടിക്കണേന്റെ എടേലേനു ന്റെ കല്യാണം പിന്നെ കല്ല്യാണം കഴിഞ്ഞേന്റെ ശേഷം എന്ക്ക് പോവാൻ പറ്റീല കു ട്ടിണ്ടായി പിന്നെ കുട്ടിന്റെ കാര്യം ഇങ്ങനായി അതുകൊണ്ട് എനിക്കൊന്ന് പോവാൻ പറ്റീല ഇനിപോനെ ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് ചേർത്തി ഒന്ന് സെ റ്റിലാക്കിട്ട് വേണം ഒന്ന് കെറങ്ങണംന്ന് വിചാരിക്ക്ണ്ട്
ആഹ് ആഹ് ചേർത്തിട്ടുണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല ചേർത്തീട്ടില്ല എക്സ്പീരിയൻസിന്റെ ഇത് വരുമ്പളാണ് ബുദ്ധിമുട്ട് വര്വാ
അതാണ് എവിടെയും കിട്ടാനും ബുദ്ധിമുട്ടേയ്ക്കാരം ചെലെ ഏരിയേല് അങ്ങനെ ഒരു ലെ ചെലത് കിട്ടിഴിഞ്ഞാൽ അങ്ങനെ കിട്ടി അല്ലാതെ അങ്ങനെ കിട്ടാൻചാൻസ് കൊറവാ എന്നാ ശ എന്നാ ശരി ഓക്കെ